ഹലോ
ആഹ് കേൾക്കുന്നുണ്ടോ?
ആഹ് ഇണ്ട് എന്തൊക്കെയാ വിഷയം
ഏഹ് ഫുഡൊക്കെ കഴിച്ചിലേ
ആഹ് ഫുഡ് കഴിച്ചു അവിടെയോ?
ആഹ് കഴിച്ചു എന്താന്ന് ഫുഡൊക്കെ കൂട്ടാനൊക്കെ എന്താ
കൂട്ടാന് മീൻകറി മീൻപൊരിച്ചത് പിന്നെ പച്ചക്കായ ഉപ്പേരി അതൊക്കെ
ആഹ് ആഹ് ഇവിടെ കുമ്പളങ്ങ കറിയുണ്ട് മീനൂണ്ട് പയറ് കോവക്ക ഉപ്പേരീണ്ട്
ഉം
മീന് വര്ന്ണ്ടോ അയിലൊക്കെ?
ആഹ് ഇതില് ഇടക്കൊക്കെ ഇങ്ങനെ വരും അല്ലെങ്കിൽ പിന്നെ പുറത്തു പോയി വാങ്ങിക്കും അങ്ങനൊക്കാണ്
ഉം ഇവിടെ ഇതേ മാതിരിക്ക് ഇന്ന് ആഹ് ഇന്ന് വരൂല വര് വന്നു ഇന്നലെ വന്നിട്ടില്ല അങ്ങനെ എടക്കൊര് വന്ന് വരും വ റ്റൂലാ അങ്ങനെ ഒരു ലെവലിലാണ്
മം
ഈ മീനില്ലെങ്കി അന്ന് കൂട്ടാനും ഇല്ല
ക്ഷേ അതാണേ എന്തെങ്കിലും ഒന്ന് കറി വെക്കണങ്കിലോ ഒക്ക മീൻ എന്തെങ്കിലും ഒക്കെ വേണല്ലോ
വേണല്ലോ ഈ ഡയലി ഈ ചിക്കനും ബീഫും ആകുമ്പോ ഒരു മടുപ്പല്ലേ കറോ ആ മീന് ആവുമ്പോ അത്രക്കെ തോന്നൂരാ വെറു ഇല്ല മീന് ഇല്ലെങ്കിൽ അന്ന് കൂട്ടാനും ഇല്ല
ആഹ്
മീനില്ലെങ്കിൽ അന്ന് ആർക്കും വിശക്കൂല്ല
അതെ
ഈ പിന്നെ കൂട്ടാനക്കെ നല്ലോം ഉണ്ടാങ്കി പിന്നെ എല്ലാവർക്കും നല്ല വിഷപ്പേക്കാറു
അഹ്
മഴ ഉണ്ടന്നിട്ടാട?
മഴ എന്തരെ നല്ല മഴന്നെ നീ ഇപ്പ ഇങ്ങനെ കൊറഞ്ഞാണ് അവിടെ?
ഇവിടെ തന്നെ നല്ലാം മയനീന പന്ന് ഇടക്കൊന്ന് നിന്നു പിന്നെ പ ഇപ്പ ഇങ്ങനെ പെയ്ത് കൊണ്ടിരിക്കണ്ട് ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങന ചാറനുണ്ട് ഇനി ഈ കുട്ടികളെ സ്‌ കൂളില് വിടുന്ന നേരത്ത് കേക്കറ മഴ പോവാൻ നേരത്തും വരാ ച്ചൊരു മഴയേക്കാറാ രാവിലെ മദ്‌രസ്‌ കൊഴപ്പങ്ങനെയാണു മദസ്കായപ്പോ നേരും ഇങ്ങനെ മഴ അതേമാതിരി പിന്നെ കൊഴ പ്പില്ല പിന്നെ അതേമാര്ക്ക് വിടാ നേരായപ്പോ പിന്നെയും മഴ ത് കുട്ടികളീ നടന്നു പോയുമ്പോക്കൊരു ഗതികേടാണി ഈ മദ്രസ്നൊക്കെ ഇങ്ങനെ പോരുമ്പോ ഇവിടെ പാടത്തിന്റെ അപ്പറത്താണ് മദ്രസ അപ്പൊ പിന്നെ കുട്ടികളി പാടത്തി കൂടെയൊക്കെ പോകുമ്പോ ഈ മയത്താവുമ്പോ ഇങ്ങനെ തെർച്ചിയേക്കാറേ മണ്ണും വെള്ളവും ഒക്കായിട്ടേ
ഉം നിങ്ങക്ക് എത്ര കുട്ടികളാ
എനിക്ക് രണ്ടാള് ഒരാള് ഒന്നാം ക്ലാസിലും ഒരാള് അഞ്ചാം ക്ലാസിലും
ആഹ്
നിങ്ങക്കോ
ഇൻക്കും രണ്ടാളന്നെ ഓല് ട്വിൻസാണ് ബോയ്സാ ഓല് എൽ ആഹ് യു കെ ജി എൽ കെ ജി കഴിഞ്ഞ്
ആഹ് യു കെ ജി യിലായില്ലേ രണ്ടാളു എന്താ തല്ല് കൂടോ
ഉം തല്ലൊക്കെ കൂടും എന്തെങ്കിലും ഓരോ കളി ക്കൊക്കോ അല്ലെ ഒരാക്ക് കിട്ടിയന്നെ മറ്റാക്ക് വേണം അങ്ങനെ കേ ആഹ് അത്യാവശ്യം കുറുമ്പൊക്കെ ഒണ്ട് മാനേജ് ചെയ്യണെങ്കി കൊറച്ച് പണിയാ അല്ല നോർമലന്നെ
ഏഹ് ഇവര് ഫസ്റ്റ് ആ ര ആദ്യത്തെ കുട്ടികളാ
ആഹ്
ആഹ് യു കെ ജിയിലില്ലേ
ഉം നിങ്ങക്കോ അല്ല പൊറത്ത
ഏഹ് ആ വീട്ടി അവിടെ ആരെ ഉമ്മയക്കൊണ്ടോ രണ്ടാ ആഹ് ര ണ്ടാളുണ്ട് ഒരാള് പെൺകുട്ടി വല്യാള് രണ്ടാമത്തെ ആൺകുട്ടി ഓള് മോളഞ്ചാം ക്ലാസിലും മറ്റോൻ ഒന്നാം ക്ലാസിലും
ആ ആഹ്
ഒക്കെ വന്നാ തല്ലൂടന്നെ അതന്നെ ഫോണിനെ ക്കാം ചെലപ്പോ തല്ല് അല്ലെങ്കി ഇഞ്ചെ ഓരോ സാധനം ഓളെടുത്തു ഒന്റത് ഓളെടു ത്തു ഓള് തൊട്ടു ഇതൊക്കെ തന്നെ പരാതിയാണ് ഉം പരാതികള് തീർന്ന് കിട്ടൂല ഓലത്
കൊറേ ഒക്കെ മൈന്റെയ്യാക്കാ അതേ നടക്കുള്ളൂ
അതാണ് അല്ലാതെങ്ങനെ ഒയ്യയ്യ് വെച്ചിട്ടെടുക്കാൻ പറ്റൂലാല്ലോതിന് വന്നേ അയിനു ഫുഡ് എപ്പളാ എത്തുവാ സ്കൂളിട്ടിട്ട്
ഓല് നാലര ആഹ് ഒരു സമയൊക്ക ആവുമ്പോ എത്തും
ഒക്കെത്തൂലേ ആഹ് വന്നാ എങ്ങനെ ചോറ് കഴിച്ചോ അതോ ചായയും കടിയും അടിച്ചേ
ചോറൊന്നുന്നുല്ല ചായക്ക്‌ കടിയെന്തെങ്കിലൊക്കെ ഉണ്ടാക്കും
ആഹ് അത് മതിയാവുല്ലേ
ഉം ചോറ് ഇഷ്ടല്ല ചോറ് വാ ലഞ്ചിനന്നെ ചോറ് വേണ്ടാന്നാ പറയല് ബ്രേക്ക് ഫാസ്റ്റെന്തേ കൊണ്ടോവും ആഹ്
എന്നിട്ട് ചോ ചോറു കൊണ്ടോവലില്ലേ സ്‌
ഉം ചോറ് ഇഷ്ടില്ല ഓര്ക്ക് ചോറ് തിന്നാ ഞങ്ങള് വേ സ്റ്റില് തട്ടൂന്നറയും എടക്ക് ഞാൻ എപ്പളെങ്കിലൊക്കെ ഒന്ന് അതാണ് എന്തേം കഴിക്കണ കഴിച്ചോട്ടേ വിചാര്ക്കും
എന്നിട്ട് ഇപ്പൊ അങ്ങനെ രാവിലത്തെ കടിയൊക്കാണ് കൊടുക്ക എന്നിട്ട് അത് അത് കഴിക്കേക്കാരല്ലേ ഏഹ്
ദോശെ ഇഡലിയോ അങ്ങനെ എന്തെങ്കിലൊക്കെ.
ഏഹ് പിന്നെ ചോറ് വന്നാലും കഴിക്കൂലെ.
ഇല്ല രാത്രി പിന്നെ എങ്ങനെങ്കിലും ഒന്ന് കൊടുക്കും ഏതെങ്കിലും ഒരു നേരെങ്കിലും കഴ്‌ ക്കണല്ലോയാരിച്ചു
ആഹ് ആഹ് അപ്പൊ ഈ ബിരിയാണിതൊക്കണെങ്കിലോ.
ആഹ്, അത് പറ്റും നെയ്ച്ചോറ്, ബിരിയാണി, മന്തി ആഹ്
ല്ല. വെറുംചോറാ റ്റാത്തോള്ളൂ.
ഉം ഉം
ഉം അങ്ങനെയി കഴിഞ്ഞ കെതിയേട് ആണേയ് എവിടേം
അതാണ്, ഉം. പിന്നെ വാരി കൊടുക്കണം അതാണ് അതിപ്പോ എപ്പളും നടക്കൂല സ്കൂൾന്ന് പ്പൊ
ഏഹ്, അത് നടക്കൂലല്ലോ.
അങ്ങനെ കുത്തി തിരികി കൊടുത്താ കഴിക്കും അല്ല
അതാണ് പ്പ പണി അതാണ് പ്പൊ ഓൽക്ക് തിന്നാൻ കൊടുക്കലാണ്. റ്റവും വലിയ ടാസ്ക് മറ്റേതൊന്നുഅല്ല മറ്റെ പണിയൊക്കെ നമ്മൾ എടുത്ത പെട്ടെന്ന് കയ്യും ക്ക് ഭക്ഷണം കൊടുക്കലും ഓലെ നോക്കലാണ് വല്ല്യ പണി.
ഉം, നിങ്ങളെ മക്കളൊക്കെ എന്താ കൊണ്ടോവല് ചോറന്നെ കൊണ്ടോവൽ
ചോറന്നെ, വന്നാലും സ്കൂൾ വിട്ട് വന്നേക്കന്നെ ചോറ് കൊടുക്കും.
ഉം
അപ്പൊ പിന്നെ ന്നാല്. ഉച്ചക്ക് കഴിച്ചണല്ലേ്ക്കാരം അത് പ്പൊ നമ്മള് കാണില്ലല്ലോ എത്ര കഴ്‌ ച്ചുംന്നു. അപ്പ ഞാൻ വന്നേക്കനെ രണ്ടാക്കും ചോറ് വളമ്പി കൊടുക്കും. ന്നാ പിന്നെ വയറുനിറഞ്ഞ പിന്നെ ഓല് ക്കും തന്നെ ഒരുവിധം സുഖാണ് വയറിനും പിന്നെ മൈതാനും വായിച്ചാനും ഒക്കെ ഇണ്ടാവൊല്ലോ
ഉം
പിന്നെ അത് കയ്യുമ്പക്ക് ഓൽക്ക് വെശക്കലും ഒറക്കം വര വര് ഒറക്കം വരലയ്ക്കാരം ഫസ്റ്റ് തൊടങ്ങ സ്കൂള്ത്ത ബുക്കും മദ്റസ ബുക്കും എട്ത്ത് കഴിഞ്ഞ അപ്പ തൊടങ്ങും ഒറക്കം വരാണ് അറിം
ഉം ഉം അതന്നെ ഇവടത്തിം അവസ്ഥ ഭയങ്കര
അതാണ് ആഹ് അതാണ് ബുക്ക് ഇട്ക്കുബളാണ് വല്യേ പ്രശ്നം അല്ലെങ്കിൽ ഓല്ക്ക് കൊഴപ്പൊല്ല
ഉം ആ ഫോൺ കിട്ടാലോ അതിനൊക്കെ ഇൻട്രസ്റ്റ് ആല്ലേ
അതാണ് പഠിച്ചാ പറയുമ്പളാണ് ബേക്കിക് ക്ക
ഹും
ഓല് ന്നാ വീട്ട്ല് വടെ ആ ഞങ്ങളും ഹസ്ബൻഡുണ്ട് പിന്നെ ഉമ്മ ഉപ്പ അനിയന് വൈഫ് ഒക്കണ്ട് അവടെ
ഇവടെ ഉമ്മി ഉപ്പിയെന്നൊള്ളു
ഏഹ് ഓലെത്ര മക്കള
ഓല് രണ്ട് ആൺമക്കള് ഏട്ടന് വേറെ വീടെടുത്തു പോയിണു ഞങ്ങള്‌വടെ ഉം
ഉപ്പേ
ഉപ്പണ്ട് പ്പന്ന് പണി പോയിവന്നണ്
ഏഹ് ആ ഇങ്ങളപ്പോ മൂന്നാളേക്കാരം അവട ണ്ടാവലേ കുട്ടേളും
ആഹ് ഞങ്ങളെന്നൊള്ളു
ഏഹ് വീട്ട്ക്ക് വിരുന്നോയില്ലേ
ആഹ് ഇപ്പൊ കൊറച്ചീസം അ മദ്രസ ചേർത്തിയോണ്ട് ഇപ്പൊ വെല്ലാ നിക്കല് കയ്യൂല
ആഹ് അത് കഴിഞ്ഞോയ് ആ സുഖം കഴിഞ്ഞു അപ്പൊ ഇബല്‌ പഠിച്ചെണ്ണയില് സ്കോളും മദർസും പാടണ്ടാവൂല്ല ല്ലേ
അത്ണ്ട് അത് ഖുർആനൊന്നും വെല്ലാ ഇല്ലാന്ന് പറഞ്ഞ് അങ്ങനെ ചെറേ രീതിയിലൊകൊള്ളു
ഏഹ്
അപ്പങ്ങനെ മദ്രസിലും ചേർത്തിതാ അപ്പ ഇപ്പട്ത്ത് മുഹറത്തിന്റെ ഒഴിവ്ണ്ടായിനല്ലോ ആഹ് ഏയര റ്റു ഒമ്പത്
ആഹ് ഒമ്പതണി ആഹ്
ആഹ്
ഇവിടെയൊക്കെ അങ്ങൻത്തന്നെ ഏഴര മുതൽ ഒമ്പത് മണി വരെ
ആഹ്
പിന്നെ വല്ല്യ കൊറച്ച് കുട്ടേൾക്ക് പിന്നെ ആറാം ക്ലാസിലൊക്കെ പഠിക്ക്ണോ ല്ക്ക് ആറ് മണിക്ക് തൊടങ്ങും
ആഹ് അങ്ങനെന്ന വടിം
ആഹ് ആറ് മണി മുതൽ ഒമ്പ മണി വരെ ആറ് മണി മുതൽ ഏയരവരെ ഒൽക്ക് പിന്നെ ഏയര മുതൽ ഒമ്പത് മണി വരെ മ. റ്റോൽക്ക് പിന്നെ സ്കൂള് ഇല്ലെങ്കി പിന്നെ കൊറ്ച്ച് നേർത്തെ എന്താ എന്ത കൊറ്ച്ചും കൂടി ഇടുക്കോൽ മൂന്ന് മണി രണ്ട് മണിക്കൂർ എസ്ട്ര - - ക്കും അത് പിന്നെ പത്ത് മണി മുതൽ എട്ട് മണി വരെ അങ്ങനെ.
ആഹ് ഞായറാഴ്ച എട്ട് മണി മുതൽ പത്തണിവരെ
പത്തണി വരെ ആ ശനിഴായ്ച്ചെ
ശനി പിന്നെ ചെല കുട്ട്യാ കൊക്കെ സ്കൂ. ഇപ്പോളെന്താപറഞ്ഞേ.
ഏഹ് സ്കൂൾ ഉണ്ടാവും പ്പൊ അത് കഴിഞ്ഞ ആഴ്ചൊക്കെണ്ടായിരുന്നല്ലോ. ഉം ഹ് അങ്ങ കുട്ട്യാക്കും മറ്റേ വീട്ടിരുന്നാ പഠിച്ചൊന്നും ഇല്ലല്ലോ സ്കൂളിൽ വരുമ്പോ രണ്ട ക്ഷരം പഠിച്ചല് നല്ലതാണ്.
ഉം.
ഉം ഓലേപ്പ പോയിട്ട് കൊറേ ആയോ?
പോയിട്ട് അധികായില്ല അഞ്ചുമാസൊക്കെ ആവ്ണ്.
ആഹ് ഇനിയിപ്പോ വര്ല്ണ്ടാവൂലേക്കുലേ ഒരു കൊല്ലം ആയ വരൂലല്ലോ.
ആഹ് ഒരു കൊല്ല കൊല്ലത്തിലാ വരല്.
ഏഹ്.
കൊല്ലത്തിൽ വരും.
കൊല്ലത്തിലെരും ഉംഹ്. എവിടെ കത്തർലൊ ജിദ്ദലോ എവിടെയാണ്?
സൗദിയിൽ ആഹ് ജിദ്ദയിലന്നെ ഉം.
ന്നിട്ട് ഏഹ് മ മഴല്ലേ ഇന്ന്.
ഉം മഴൊക്കെണ്ട്.
അഹ് ഇന്ന് മഴ ദിവസാണ്. ഡ്രസ്സോളൊ ണങ്ങി കിട്ടാന പണി. ഈ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഓല്ക്ക് യൂണഫോമ് തൊടങ്ങിലേ ഇടൽ തൊടങ്ങീല്ലേ.
ഉം യൂണിഫോം ആ തൊടങ്ങിക്കെ ചെയ്ത്ക്ണ് ഇനി ഇട്ടീലേലും വല്ല്യ കൊഴപ്പൊന്നുല്ല. കളറിട്ട് വര്ന്ന കുട്ട്യാളും ഉണ്ട്.
ഉണ്ടോ ഏഹ്. ഇവിടെ പിന്നെ അങ്ങനെ ഒരു മാസല്ല അവധിന്നേ ഞ്ഞിപ്പം എല്ലാരോടും യൂണിഫോം ഇടണം ഇല്ലാതെ പറ്റൂല്ല അപ്പൊ ചെല കുട്ടികളൊക്കെ യൂണിഫോം ഇടു എന്താ ഉണ്ട്. ഇടൂല കൊർച്ചീസുക്കൂടി കളർ ഇടട്ടേ പർഞ്ഞ്കാണ്ടെ.
നോ
ഉം.
പിന്നെന്തെക്കെയാ.
ഇമ്മീറ്റൊക്കെ എന്തേ കടന്നോ.
എങ്ങനെ
ഇമ്മിറ്റ ഇമ്മൊക്കെ എന്ധ്യേ എന്നിട്ട് കടന്നോ ഉച്ചക്ക് കടക്കലുണ്ടോലൊക്കെ.
ഏഹ് കടന്നിട്ടോന്നുല്ല അങ്ങനെ കടക്കലൊന്നുല്ല.
ഏഹ് ഇവല് വെരുമ്പ എന്നിട്ട് എന്താ കടി ഉണ്ടാക്ക ചായക്കൊക്കെ
എന്തെങ്കിലും ബ്രെഡോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കും പായംപൊരി അങ്ങനെ എന്തെലും
ആഹ് ഓൽക്ക് കടി നിർബന്താണല്ലേ
ആഹ് ആ ചൂടൊക്കെ ആകുമ്പോ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും അടിക്കും. മയാവുമ്പോ എന്തെങ്കിലും ഒരു സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കും.
ആഹ് ഉണ്ടാക്കും ഏഹ്
ഉം
ന്നട്ട് പിന്നെ അങ്ങനെ ഇതാക്കിയൊക്കെ കഴിച്ചോലോല്ലെ അതൊക്കെ.
ആഹ് അതൊക്കെ കഴിക്കൂം അങ്ങനത്തൊക്കെ ഇഷ്ടാണ് ചോറ ഹ ആഹ് ചോറ് പിന്നെ ഉം രാത്രി എങ്ങനെലൊക്കെ കൊടുക്കും.
ഉം ബിരിയാണി നയ്ച്ചോറൊക്കെ ആവുമ്പോ പിന്നെ അങ്ങനത്തെ നിർ ബന്ധിച്ചേണ്ട ആവശ്യന്നുണ്ടാവില്ല അതൊക്കെ സ്വയം തിന്നേക്കാരം പ
ആഹ് അത് പിന്നെ പൊന്തിക്കണ്ട
ആഹ് മറ്റേ നമ്മളെ ആവശ്യാണല്ലോ
ഉം
പിന്നെ ഓല് തിന്നിട്ടില്ലെങ്കിൽ നമ്മുക്ക് ഒരു സമാധാനംണ്ടാവൂല ഓല് വയറ് നെറച്ചു തിന്നാ തന്നെ നമ്മക്ക് ഒര് സ സമാധാനാണേ
വയറ് നിറയഞ്ഞാല് ആ പിരാന്തുണ്ടാവും
അങ്ങനെ കുറുമ്പും കാട്ടി കരഞ്ഞിട്ടും ഇത് ആയ്റ്റക്കാരം
ഉം
ഇന്നാ ശരിട്ടോ ആഹ് ഓക്കെ ശെരി